ഹലോ
കേൾ കേൾക്കണില്ലേ?
ഓ കേക്ക്ണ്ട്
ഫുഡൊക്കെ കഴിച്ചോ?
ഓ ഫുഡക്കെ കഴിച്ച് ഇഞ്ഞിപ്പം കുട്ടികളെ വരാനായി സ്കൂളക്കൊക്കെ പോയി വരാനായി. മഴക്കെ ഉണ്ട അവിടെ?
ആഹ് മഴാ ആ കെറച്ച് നേരം മുമ്പ് നല്ലോണ്ണം പെയ്തിനി. ഇപ്പൊ ഒരു മൂടിയൊരു കാലാവസ്ഥേണ്.
ആഹ് ആ അവിടെ ഇങ്ങന് തന്നെ കൊറച്ച് മുന്നെ കൊറച്ച മുന്നേ കൊറച്ച് വന്ന പെയ്ത്, ഇപ്പൊ വെന്ന്ങ്ങനെ നിക്ക്ണ്ട്.
മ്
നല്ല മയക്കാറായിട്ട് നിക്ക്ണണ്ട്
വേറെവ്ടോ നല്ലോണ്ണം പെയിണ്ട് തോന്ന്ണ് കണ്ടിട്ട് പുറത്ത് കോക്കിട്ട്.
ഉം ഉം ഉം മഴ എന്നാലും കുറവ് തന്നൊണ്.
പെയ്യ്ണില്ല
ഉം എന്നാലും കൊറവന്നെ മഴയൊക്കെ ഇവിടെയൊക്കെ കൊറവന്നേ
ആഹ് കോളോഉണ്ടോഅവിടെ? കോളോ പെഴേ അങ്ങനെ എന്തേലുംക്കെ
ഇല്ല ഇവിടെ പാടാണ്. പാടും തോടൊക്കെയുണ്ട്. കേളം അവിടെങ്ങനെുണ്ട് പാടത്തൊക്കെ ഉണ്ട് കുളങ്ങളൊക്കെ ഉണ്ട്. അതിനെ പേടിയപ്പ മക്കളൊക്കെ വല്ലാതെ പോകും. പിന്നെ തോടുണ്ട് കുറച്ചപ്പുറത്ത് മദ്രസിന്റെറെ ഒക്കെ ഇപ്പുറത്തായിട്ട്. വെല്ല്യയ തോടുണ്ട് അവിടെക്കെ നല്ലോണ്ണം വെള്ളക്കെന്നറയും. മക്കള് കാണാതെ പോകേയ്
ആഹ് ആഹ്
അതൊക്കെയാ പേടി
ആഹ് ആൺകുട്ടികളാകുമ്പോപിന്നെപറയുംവേണ്ട, അവിടത്തന്നെ ആയിക്കാരം
ആഹ് ഓൽക് മഴ അങ്ങട്ട് പെയ്യാന് ഓല ഏറ്റു ഇഷ്ട പിന്നെ രണ്ടാമത്തെ മോന് താ ജലദോഷം പുട് ച്ചിമി മിഞാന്ന് ഞാൻ കൊറെ പറഞ്ഞ് സ്കൂള് വിട്ടത അറിയാതെ പോയതാ. മഴ ഇങ്ങട്ട് പെയ്തപ്പളെ മഴയ പോകേണ്ടാന്നറിഞ്ഞ മഴത്താണ് ഓൽക്ക് ത്രില്ല് ഫുട്ബോൾ കളിക്കാന് ആ ചളിയില് ഇങ്ങട്ട് കളിച്ചിട്ട് ഇങ്ങട്ട്.
ഉ ഹും
തോട്ടിലിങ്ങോട്ട് പോയി കുളിച്ചിട്ട് വരാ.
ആഹ് അവൽക്കത് ഭയങ്കര രസക്കാരം.
ആഹ് നല്ല രസാണ് മഴയത്ത് ആ ഇപ്പൊ ഒന്ന് മഴ പെയ്താൽ പിന്നെ പൊറത്തിറങ്ങാൻ തന്നെ തോന്നുല. ഇപ്പൊ ഇവിടെ പെയ്തു ഞാൻ ഇങ്ങനെ വന്നോണ്ട് നിന്നീനി. ഇപ്പതാ പെയ്യലോട്ങ്ങി.
ഉം ഇവിടൊന്നും ഇങ്ങനെ പെയ്യണില്ല ഒരു ഇങ്ങനെ കെട്ടിക്കാ
ആഹ അത് ഏനി ഇവിടെ ഇണ്ടായിന്നെ രാവിലെ ഒക്കെ കുട്ട്യേള സ്കൂൾക്ക് പോകോളും പ്രശ്നം ഇണ്ടായില്ല സ്കൂളിലട്ട് എത്തിയേ അതുകൊ സമാധാന ഉണ്ട് ഒെ സ്കൂളിലോട്ട് എത്തിയാല് പിന്നും പേരും
ഏ കൊടണ്ടാവോ സ്കൂൾക്ക് കുട്ട്യോള്
ആഹ് അതിനി ബസ്സിന് പറയാൻ പറ്റൂലല്ലോ ബസ്സ് ചെലപ്പോ നിർത്തിന്ന് വരും നിർത്തിയില്ലാന്ന് വരും
ഏഹ്
അപ്പൊ ബസ് ചില ഓല ഓരൊക്കെ കാട്ടില് സ്കൂളിന്റെ അവിടെ ചിലപ്പോ നിർത്തൂല അപ്പൊ കൊറച്ചൂടി നടക്കണം അപ്പ അങ്ങനെയൊക്കെ വന്ന് നിക്കാനൊക്കെ
ആഹ് ഇവിടത്തെ കുട്ടികള് ആ കൊട കൊണ്ടാവാൻ പറഞ്ഞ കേക്കന്നല്ല ബാഗിന്റെ കനം കൂടും പറഞ്ഞാണ്ടേ
ആഹ അങ്ങനെയാവുമ്പം ഇതാണ് ഇനിപ്പോ ചെറിയേ നർസറിയിലാണ അനെ ഞാന് കൊണ്ടുവരാൻ പോകല അപ്പൾ ഞാനന്ന്റെയിൻകോട്ടാണ് പോലെ ഇതരെ മഴേൽ ഞങ്ങൾ പെട്ടില്ലേന് ഇന്ന് മഴയിലാകും
ഉം കോടെടുത്ത് പോയാൽ മതി അല്ലെങ്കി റെയിൻ കോട്ടോ
ആഹ അതാവുമ്പോ പിന്നെ ന്നനയോ ആഹ കൊറചൊക്കെപോണം
നടക്കാനുള്ളോ
ഞാൻ വണ്ടിയോട്ടെ വണ്ടീമല് തന്നെ പോവാ
ഏഹ് അപ്പൊ സുഖല്ലേ ലൈസൻസൊക്കെ കിട്ടിയതാ
ലൈസൻസ് രണ്ട് വർഷായി ഉം
എ എങ്ങനെ പഠിച്ചീന്യെ
ഞാനിവിടെ ഒരു നാല് ദിവസം ഇങ്ങനെ പോയിട്ടുള്ളൂ അല്ലാതെ അദ്യ ഇവിടെ വണ്ടിണ്ട് എന്നന്ന് ഞാൻ നോക്കൂല അപ്പം ഇങ്ങനെ എന്റാ ഭർത്താവ് പറയും എന് ആ സ്കൂട്ടി എന്തിനാണ് ഞാൻ ഇവിടെ വാങ്ങിട്ടത് ഇങ്ങനെ പറയും അപ്പ എന്റെ വലിയ മോൻ ങ്ങനെ എന്നോട് പറയേ മോന എങ്ങനെ ബാക്കിലിരുന്നാണ്ട്
ആഹ് ആഹ്
അങ്ങനെങ്ങനെലെവലാക്കി തന്നാല് പിന്നെ ഞൻ ഡ്രൈവിംഗ ലൈസൻസിന്ണ്ടയിട്ട് സ്കൂള് കൊടു ഡ്രൈവിങ്് സ്ൂൾ ഫുള്ള് കൊടുത്തിന് അപ്പോ നാലീസം അങ്ങെനെ ഓല് ഓടിചോക്കി അങ്ങനെട്ടോ റെഡി ആയത ആഹ
അങ്ങനെ
അങ്ങനത്തെ പെടെ ഉ ഉ അത് പഠിച്ചാൽ എന്താ വച്ചാല് നമുക്ക് ആരേ കാത്ത്ക്കണ്ട ഒന്നാം അപ്പൊ എനിക്ക്ഇങ്ങനെ തോന്നുന്നു ഒരു ആറു മാസ ച്ചാ വണ്ടിവിടെ നിന്നിട്ട് തൊട്ടന നോക്കിയിട്ടില്ല അവിടെ മൂടിയിട്ടെത്തിന് ഇന്ക്ക് വേണ്ടി വാങ്ങിയതാണ് പക്ഷെ ഞാൻ തൊടൂല ഇന്ക്ക് പേടിയേനി റോട്ട് കറക്കാള്ള പേടിക്ക് ഞാൻ അയിമ്മക്ക് ഒരു വാസനെ കൊടുത്തില്ല ഇപ്പ നിക്ക് തോന്ന അന്നേ ഓട്ടിക്കണങ്കില് ഞാൻ പോവാണെങ്കിൽ വണ്ടി എടുക്കും കാരണം പെട്ടെന്ന് പോയി പോരാലൊ നമുക്ക്
പേടി വന്ന കത
ഉം പേടി മാറി പിന്നെ ങ്ങനെ ഇപ്പൊ എവിടെ പോവാനും സുഖണതെ അ ആ അല്ലെങ്കിൽ നമ്മള ഇങ്ങനെ ഒരു ബസ് ന് പോയി പിന്നെ നമ്മള് വിചാരിച്ച സമയത്ത്എത്തൂല മക്കളൊക്കെ ആ മക്കളൊക്കെ സ്കൂള് പോയിട്ട്. ഞമ്മളെങ്ങട്ടേ പോയി ഓല് വരുമ്പോത്തിന് ബസ്സ്ലാവുമ്പോ എത്താൻ കയ്യൂല.
ആഹ് ബസ്സ് ഇപ്പോ എല്ലാ സമയത്തും ഉണ്ടായിക്കോണം ന്നില്ലല്ലോ.
ഉണ്ടായിക്കോളണംന്നില്ല പിന്നെ പിന്നെറ്ഞ്ഞാല് ഇവ്ടെ. കേങ്കിൽ പോണങ്കിൽ ബസ്സ്നാർഞാണ്ട് ന്നെ ഒരു നൂറ് രൂപ കയ്യി കരുതണം ആഹ് നൂറ് രൂപേന്റെ എണ്ണ അട ച്ച ഞമ്മക്ക് നാല് വട്ടം പോയി പോരാ അവ്ടെ.
ആഹ് സത്യം ഞാൻ ന്ന് അവാർഡ് വാങ്ങാൻ പോയിനി. ഞങ്ങള് ബസ്സിലാണ് പോയത്. ഇവിടെ അടുത്തന്നെ കെറ്ച്ചൊക്കെ ആഹ് ആഹ് കൊറ ച്ച് പോണം ബസ്സ്ന് പോവാന്ണ്ട് എന്നിട്ട് ബസ്സ് എത്ര കാത്ത്ന്നിട്ടും കി ട്ട്ണില്ല ലാസ്റ്റ് ഓട്ടോറിക്ഷക്ക് പോയി ഇരുന്നൂറ്.
ആഹ്.
മുന്നൂറുപ്യ ചെലവു ആയി.
അതെന്നെ പറ്ഞ്ഞെ ഒരു ഒരു മൊമെന്റോക്കെ ആഹ് മൊമെന്റോ നമ്മുക്ക് അത്ര. ണ്ടാവുല പക്ഷേ ആളെ എല്ലാരും തരുമ്പോ നമ്മക്ക് വെലല്ലതാന്നെ പക്ഷേ. അയ്ലേറെ നമ്മള് ചെലവാക്കണം ഇതിപ്പോ ഈ സ്ഥാനത്തരു വണ്ടി വിടാൻ അറിയ്ണ്ടെങ്കി. അതു കൊണ്ടാണ്ട് പോയാല് ഒരു ഇരുപത്. ഇരുപത് രൂപന്റെ എണ്ണ നമ്മക്കാവൂല ഒരു രണ്ട് കിലോമീറ്റർ വരെ അങ്ങനെ പോകും.
ആഹ് ആഹ് ഇതിപ്പോ ഈ സമ എന്താ ഈ മൊമ്മന്റോന്റെ വെലായിക്ക്ണ ഇപ്പോ പോയി വന്ന പോത്തിന്. മൊമ്മന്റോക്കും അത്ര ഇണ്ടാവൂല ആഹ്. ഓരോ സല്ത്ത്ക്ക് വിളിക്കുമ്പം ആഹ്.
അയിന് ഇഞ് അന്ക്കൊക്കെ ഞ് അങ്ങനെ ചെയ്താ മതി ഡ്രൈവിങ്ങ് സ്കൂളിലൊന്ന് പോയിട്ട്.
ആഹ് ഞാൻ കൊട്ത്ത്ക്ക്ണ് അട്ത്ത മാസാണ് ലേണിങ്ങ്.
ആഹ് ന്നാൽ ഏറ്റവും നല്ലതാണത് നിങ്ങളൊക്കെ പറ്ഞ്ഞാല് പഠി അങ്ങനല്ല മക്കളൊക്കെ ആവുമ്പളേ വേഗം പഠിക്ക്ണ ഏറ്റവും നല്ലത് ആണായാലും പെണ്ണായാലും. ഡ്രൈവിങ് അറിഞ്ഞിരിക്കണം നിർബന്ധ എന്തൊരു സുഖം ഉണ്ടന്ന്പ്പന്റെ കാര്യം തന്നെ ഇന്ക്ക് നൂറ് ശതമാനം ഞൻ ആരോടും ഞാൻ. ഇപ്പൊ പറിലെന്താ മക്കൾക്ക് എന്തായാലും. പതിനെട്ട് ആയിക്ക്ണോ എന്ന ലൈസൻസ് ഇട്ത്തൊട്ത്ത് ഡ്രൈവിങ് പഠിപ്പിച്ചോളി കാരണം. ഇഞിപ്പോ വീട്ടിലിപ്പ ഈ പഠിച്ചാല് അന്റെ ഇമ്മാക്ക് അറീലെങ്കിലും ഇമ്മാക്ക് എങ്ങട്ട് പോണെങ്കിലും അന്നെ കിട്ടും. അഅ് നേരെ മറ്ച്ച് ആൺകുട്ടിളാണ് നമ്മക്ക് അങ്ങനെ കിട്ടൂല ഓൽക്ക് എവിടെ പോവാനും ഇതിനൊക്കെണ്ടാവും ഓൽക്ക്ങ്ങനെ. പോവാണ്ടാവും ഓല്ക്ക് പണിക്ക് പോവാണ്ടാവും ഒക്കെണ്ടാവും വീട്ടിലെരു പെൺ ഡ്രൈവിങ്ങ് അറി അങ്ങനെ പറ്ഞ്ഞിട്ട് എന്റെ ഹസ്ബന്റ് ഇവ്ടെ വാങ്ങിച്ചാട്ട് എന്നോട് ഇങ്ങനെ പറയും. പക്ഷേ ഞാന് അത് മെയിന്റെയ്യൂല ഇപ്പൊ ഞാനിതാ അയിനെ. കാത്ത്ക്കാനഞ്ഞ് ഇപ്പോ ആരങ്കിലും മരിപ്പോ. അനെ എന്തുണ്ടായാലും ഇന്നോട് പറയും ഇയ്യ് പോയിക്കോ ഞാൻ നിസ്കാരത്ത്ക്ക് എത്തിക്കോണ്ട് റിയും അല്ലെങ്കിൽ ഇപ്പ നമ്മക്ക് ഒല് വരോളം. കാത്ത്ക്കണം.
അതേപോലെ ഞാൻ അസുഖായാലും മക്കൾ മക്കൾക്ക് അസുഖായാലും ആർക്കും. അസുഖായാലും ഞാൻ കാത്ത്ക്കാ ആഹ് ആദ്യക്കെ ഞാന് ഓലെ കാത്ത്ന്ന് ഓല് വന്ന്ട്ട്. ട്ട് പോ രാത്രിയെ വരൂള്ളൂ എന്നിട്ടൊക്കെ കൊണ്ടോകലേനി.
ആഹ്.
ഇപ്പൊ എന്താ ഒര അറിയില്ലരോടും ഇപ്പ ഇന്ക്ക് ഒന്നും അറിയണ്ടാ ഓൾ ഡ്രൈവിംഗ് പഠി ലൈസൻസും കിട്ടും അപ്പൊനിപ്പോ ഉപ്പെ ഉമ്മേം ഒരു പെരുന്നാളായാലും നോമ്പായാലൊക്കെ നമുക്കെന്തേ വാങ്ങ ചിക്കനാ അങ്ങൻ ത്തെ ഡ്രസ്വന്നല്ല ഡ്രസ്സിനൊക്കെ ഓര് കൂടെ പോരും
ആഹ് ആഹ് സാനം വാങ്ങാന് ല്ലേ
ചിക്കനും ബീഫൊന്നും നമുക്ക് വേഗം വാങ്ങിയിട്ടില്ലെങ്കി കിട്ടൂലല്ലോ
ആഹ്
അയ്നൊന്നും ഓല കാത്ത്കൂല അപ്പൊ ഓൽക്കന്നെ ഒരു പകുതി ഭാരം കുറയ്
ആഹ് അടുത്ത മാ വ്മ്പോതിന് അയിന് കിട്ടിയോ
ഓഹ്
ആഹ്
അത്കിട്ടും അത് ഇനി ലേണിങ് കഴിഞ്ഞാല് ആട്ട് ലേണിങ്ങിന്റെ ത് കഴിഞ്ഞിട്ട് പിന്നെ അനക്ക് ലൈസൻസിന്റെ ഇത് വരും അപ്പം ഏഹ് ഇതിന് പോയാ മതി എന്താ ട്രെയിനിങ്ങിന് ഇത്ണ്ടാവലോ എട്ടിടാല്ലത് അതുംഎന്നും പോയി ചെയ്യാ
അയിന് എട്ടിടാൻ പോണതിന്റെ മുന്നേന്നെ ലേണിങ്ങ് കഴിഞ്ഞാല് വണ്ടി ഓട്ടിക്കോണ്ട് റോട്ട്ക്കൂടെ വണ്ടിണ്ടാ അവിടെ?
ആഹ് വണ്ടിണ്ട് ഇപ്പാന്റെ ഓട്ടലുണ്ട് കാറും ബൈക്കും ഒക്കെ എടക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓട്ടിഓക്കും
ആ ജസ്റ്റ് ഓട്ടല്ല ഇപ്പാനും കൂട്ടിയിട്ട് ബൈക്കിന് എന്താട്ടാ വളവുകൾ നല്ലോണല്ലോടുത്തു കൂടെ ഇങ്ങനെ ഓട്ടി പഠിക്ക എട്ട്ട് അർഞ്ഞ വളവ് മാത്രം എട്ട് ഞമ്മള് ഗ്രൗണ്ടില് ഗ്രൗണ്ടില് ഓട്ടി പഠിച്ചിക്കാണ്ട് പിന്നെ നമ്മള് ടെസ്റ്റിന് പോയാമ ക്ക് കിട്ടൂല
ആഹ് ഞാന് ബൈക്കൊക്കെ അല്ലോട്ത്ത്ക്കു ഓട്ടലുണ്ട് ഞാന് ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക് ക്ക് ഞാൻ തന്നെ പോവലുണ്ട്
ആഹ് അങ്ങനെ കാട്ടിയാ മതിയേ എന്നാ അത് കിട്ടുവേ
ആഹ് ഹോസ്പിറ്റൽക്കൊക്കെ ഞാൻ തന്ന്യാ കൊണ്ടോവല് അങ്ങനെ അധികം ആൾക്കാരൊന്നുൽ ആഹ് എന്നാലും ടൗൺ ഏരിയക്കൊന്നും ഇറങ്ങാൻ പറ്റൂല ലൈസൻസ് ഇല്ലാത്തോണ്ട്
ആഹ് അത് വേഗം ക്ട്ടു ഐ ലൈസൻസിനന്നെ ആ ഒരു പേടി എല്ലാവർക്കും ഉണ്ടാവുള്ളൂ ഇപ്പൊ ഇ ബൈക്കുമ്മലാണല്ലോ ലൈസൻസ്
ആഹ് ഞാൻ ബൈക്കിനാ കൊടുത്തത് ബൈക്ക് ആവുമ്പോ രണ്ടും ഓട്ടാർഞ്ഞോണ്ട്.
ആഹ് അല്ല മറ്റേനും കിട്ടും രണ്ടും
ഏഹ് മറ്റേനും കിട്ടോ
സ്കൂട്ടി ആഹ് സ്കൂട്ടിയൊക്കെ ടു വീലർനർഞാണ്ടപ്പൾ നമ്മൾ കൊടുക്കാ അപ്പം ടു വീലറിൻ്റെ ഏത് വണ്ടിയോട്ടാ
ഏഹ്
ഉം ആഹ് ടു വീലർ ഫോർ വീലർ പറയുമ്പോളാണ് ടു വീലർ ആയിക്കാണ്ട് നമുക്ക് ഫോർ വീലറിന്റെ ലൈസൻസ് കിട്ടുല അതിന് നമ്മൾ വാറന്ന എടുക്കണം
ഉം ഫോർ വീലറിന് വേറെടുക്കണം ആഹ് ഞാൻ കാറിനും ബൈക്കിനും കൊടുത്ത്ണ്
ആഹ് ആഹ് ആഹ് അരണ്ടുങ്ങനെ ചെയ്തോക്കിയോ ആ കാറൊ ക്കെനെന്താന്നോ രാത്രി ഉപ്പെക്കെ ഇണ്ടാവുകയാണെങ്കിൽ രാത്രി ഇപ്പ വന്നതിന്റെ ശേഷം റോട്ട് കൂടെ കൊണ്ടപോക രാത്രി പത് ത്ത് മണി പതിനൊന്ന് മണിന്റെശം അങ്ങനെകുമ്പോ വണ്ട് കൂടുതല് വണ്ടി വരൂല
ആഹ് അതാണ് എനിക്ക് പിന്നെങ്ങനെ റിവേസ് സെടുക്കാനൊക്കെ കെത്യേട് ബാക്കിയുള്ളൊക്കങ്ങനെ സുഖായിട്ട് പോവും
ആ റിവേസാണ് കാറ്ന് ഇണ്ടാവാ അവ്ട്ന്ന് ഇങ്ങനെ അവ്ട്ന്ന് പോയിട്ട് മറ്റോട്ത്ത്ക്ക് അങ്ങനെ അങ്ങനെ കമ്പിമ തട്ടാതെ എച്ച് അല്ലേ ഇടേണ്ടിയത് കാരണം എച്ചാണല്ലോ എച്ച് ഇടല് റിവേസ് ഗീറ് മാത്രാണല്ലോ എച്ച്
ആഹ് അതാണ് ഒര് ഒര് കെത്യേട് അഹ് ഒന്നും ഇങ്ങട്ട് റെഡി ആവണം ഒന്നും കൂടി അങ്ങട്ട് ഞാൻ ഡ്രൈവിങ് ക്ലാസ്സ്ല് പോയിര്ന്ന്
ഉം
പത്തീസത്തെ ക്ലാസ്സ്ന് കാറിന്റെ
ആ ആ
അവ്ട്ന്ന് ഞാൻ പിന്നെ പത്ത് ആ അഴിലാണ് ഈ പഠിച്ചത് കാറോട്ടാന് പിന്നെ ഇവട്ത്ത കാറ് ഇങ്ങനെ ഇട് ത്ത്ട്ത്ത് ഒന്ന് റെഡി ആവാണ്ട്
ഉം
ഇവട്ത്ത കാറ് പോലല്ലല്ലോ അവ്ട്ത്തെ കാറ് അവ്ട്ത്ത കാറ് നല്ല സുഖാണോട്ടാന് ഓലന്നെ കൊറെ കൺട്രോള് ചെയ്യ്ണൊണ്ട് ആഹ്
ഞാന് ഞാന് വിളിക്കട്ടോ ഇതിക്കെ അവ്ടെ ആരോ വന്ന്ണ് തോന്ന്ണ്ട് ഞാൻ വിളിക്കാ
ക്ക്യ ആ ആഹ്